ക്കെ ആഹ്! കേക്കുന്നില്ലേ?
ആ കേക്ക്ണ്ട്ട്ടാ ന്താണ് വിശേഷൊക്കെ? ഫുഡൊക്കെ കഴിച്ച്, എപ്പഴാ കെട്ക്ക കെട്ക്കാനയാ?
ഓ എന്റെ കിടത്തേക്ക എപ്പോഴെങ്കിലും വാണ്. രാത്രി രാത്രി എത്ര മണി വരെ ഇരുന്നോളും. രാവിലെ എണിക്കാനാണ് മടി.
ആഹ! ശരി! അതെ അതെ അതെ രാവിലെപ്പ നേരത്തെ എണീക്കങ്ങനെ പണികളൊന്നുംല്ല? ന്ത നേരം വെയ്ക്യാ
നാളെ രാവിലെ ഒത്തിരി പണി കുറവുണ്ട്. ചെറുക്കന് നാളെ അവധിയാണ്. എന്ന്വച്ച് ടീച്ചേഴ്സെല്ലാം സെൻസസ് എടുക്കാം പോകുന്നു. ഉം അതൊണ്ട്.
ന്നാലും അ രാവിലെ അത്ര പൊന്ന്തണ്ടല്ലേ?
ഉം അങ്ങനെഞി സമാധാനുണ്ട്.
ആഹ ശരിയാ മക്കളത്ര ആളാ പഠിക്ക?
ഒരാള അഞ്ചിലും, ഒരാള്ഒന്നിലും.
ആ ചെറുതാണ് രണ്ടാളുംല്ലേ? ആ വീട്ടിലെ ഹസ്ബൻ്റ് ഭർത്താവ് അടുത്തുണ്ടോ?
ഉണ്ടണ്ട് നാട്ടിൽതന്ന് അയാൾ കിടന്ന് ഉറങ്ങുന്നു എനിക്ക് ഒരു ഉറക്കം ഇല്ലാതെ ഉള്ളൂ.
അ എന്ത് രാത്രി ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ട അതെന്താ?
അത്, അതെ, ഞാന് സത്യം പറഞ്ഞ, ഈ രാത്രി- ഈ ലേറ്റായാണ് കിടന്നങ്ങ് ശീലിച്ചു പോയി. അതാ കുറേ നേരം ചിലപ്പോ യൂട്യൂബ് നോക്കിക്കൊണ്ട്ങ്ങ് ഇരിക്കും.
ആഹ ആഹ ആഹ അകണ്ടിന്യൂസ് ആയിചെയ്ത് പിന്നെ ഒന്നും കിട്ടാണ്ടായാ.
ഉം അവസാനവുമ്പം ഉറക്കം ഇല്ല എനിക്ക് രാത്രി. ഇവരെല്ലാരും പാവങ്ങും കിടന്നങ്ങും ഉറങ്ങും. പിന്നെ എനിക്ക് രാവിലെ എണീ - റ്റെ എണീറ്റാലും പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ചെറുക്കന് ചോറ് കൊണ്ട് പോകുന്നുകൊണ്ട്- ചെറുക്ക അവിടുത്തെ ചോറ് കഴിക്കത്തില്ല. അതൊണ്ട് രാവിലെ എണീക്കം വേണം
ആ അപ്പൊ നേരത്തെ കെടുക്കാൻ ശ്രമിക്കണം ന്തായാലും എപ്പോഴും.
പക്ഷെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരൂില്ല. അങ്ങോണ്ടല്ലേ തിരിഞ്ഞം
ഇതുവരെ പിന്നെ വെക്കേഷന ആായ കാരണം കുഴപ്പംണ്ടാവില്ല. പിന്നേ ക്ലാസൊക്കെ തുടങ്ങിയ പിന്നെ മ്മ അതിന്റെ രാവിലെ എടുക്കുമ്പോൾ ഉഷാറുണ്ടാവുലല്ലേ അപ്പൊ?
ഹും സത്യം
ഉം ആഹ് ശരി. അങ്ങനെ എതെന്ന് സ്പെഷ്യല്ന്ന്.
ഇത് നമ്മള് പിന്നെ ഉച്ചക്ക് രാത്രിയില് ചോറെയില്ല.
അതല്ലേ അഹ്ശെരി ചപ്പാത്തി പണിന്നും ഇല്ലല്ലേ?
ഹെ ഹെ നമുക്ക് ഡയറ്റിംഗ് ഒന്നുംല്ല
അത് ഡെയ്റ്റിംങ്ങ
ഡയറ്റിങ്ങോന്നുംല്ല നമ്മെ ചോറനെ രാവില്
വീട്ടിലിങ്ങനെ കൃഷികളൊക്ക ഇണ്ടാ.
ആ പിലാവുണ്ട്, മാവുണ്ട്.
ആഹ കണ്ടില്ലെ അശരി പുഴിമണ്ണ അത് ചുവന്നമണ്ണ.
കറുത്ത കറുത്താണ്.
ആഹ ശരിയാ ആഹാ. പിന്നെ മഴ പെയ്താ ബുദ്ധിമുട്ടൊന്നും ല്ലല്ലോ ആഹ
ഇല്ല ല്ല ഇവിട വെള്ള പ്പൊ ക്കൊന്നും ല്ല
ഏരിയൊന്നല്ല
ഇല്ല ല്ല പിന്നെന്നാ ഈ വീട്ടിന്ന് നമ്മള്ല്ലേ നമ്മള് പൂശാത്തോണ്ട് മുകള് പൂശാത്തോണ്ട് ള്ള ചോർച്ചണ്ട് വീട്ന്
അഹ് ശരി ആഹ്
അങ്ങനെള്ള പ്രശ്നം ഉം അതെ പ്രശ്നമാണ് അയ്ന് ഷീറ്റ് ഇയണ്ണം അയ്ന് ന്നെ തോനെ പൈസാവും ഷീറ്റ്
ആ ഇക്ക് പ പഴക്കം ചെന്ന വീടാണോ
ആ അത്യാവശ്യം പഴക്കെക്കെള്ള വീടാ ഒര് പ്ര ഒര് പതിനേഴ് കൊല്ലം പതിനെട്ട് കൊല്ലാവും
അതല്ലേ അഹ് ശരി ആഹ് എല്ലാ വീട് നും പ്പൊ ഷിപ്പാ അല്ല അട്ത്ത്ണ്ടാക്കി വീടായാലും അത്ഷീറ്റ് വേണംന്ന്റഞ്ഞ പോലെയിക് ണ് പ്പത്തെ പണി കാരെ പണിം
എന്ന് വച്ച് ഷീറ്റ് ല്ല അതും അല്ല ഷീറ്റ് ഇടാതെ പറ്റത്തില്ല എന്ന് വെച്ച് തുണികളൊക്കെ ഒണക്കണൊങ്കിതന്നെ തുണിയൊളൊക്കെ ഒണക്കാണങ്കി തന്നെ അവിടെ ഞ്ഞ് ള്ളത് വേണ്ണം
ആഹ് ശരിയാണ് ഇട്ടാ ഉപകാരാണ് പറഞ്ഞ പോലെ
ഉം മഴയത്ത് ല്ലങ്കി പെട്ടൊ ഹും ല്ലാ
ആ അമ്മണ്ടാ അട്ത്ത്
ആഹ് അമ്മയൊന്നും ല്ല ഇന്റെ അമ്മ അക്കരെണ് പക്ഷെ അമ്മേടെ സ്ഥലം ഇവിടെത്തന്നെ
ഓക്കെല്ലേ നിങ്ങള് ഒറ്റക്ക വീട്ടില്
ഞാനും ആ ഹസ്
ആ ഇജ്ജ് കൂട്ട്കുടുംബല്ലല്ലോ ഇപ്പൊ തനിച്ചാവൂലേ
ആ അണു കുടുംബംന്ന് പറയാ
ഓക്കെ ഓക്കെ അതെ ശരി ഞങ്ങളെ പോലെ തന്നെ ഉം ഓ അതെ അതെ ശരി യാണ് ആഹ്
അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ഇപ്പോയില്ല മറ്റത് ഇപ്പ സമയം ഇല്ലെന്ന് പറയാം ഈ ഫോണിൽ കുത്തി നമ്മക്ക് ഒന്നിനും തോന്നൂ
ആഹ് ശരിയാണ് അങ്ങനെ ടൈം പോണ അറീല്ലല്ലോ നമ്മള് യൂട്യൂബോക്കീട്ട് ക്കെവെല്ലം ണ്ടാക്കോ
പണ്ടതായിരുന്നു അര ഇപ്പ അതല്ല അയ് അതൊക്കെ മാറി
ആഹ്
പണ്ട് ഇത് ന് പാചകം കാണും ഇപ്പൊ പാചകം കണലൊക്കെ നിന്ന് ഒര് ഒര സമയത്ത് പാ റീ സാ ആ കൂടുതലാ റീൽസും ഒക്കെക്കെ തന്നെ
അഹ് ശരിയാ അങ്ങനെ വൈഫൈ വീട്ടിണ്ടാവും അപ്പം ന്നെ ടാറ്റ പ്രശ്നംണ്ടാവൂല്ലല്ലേ
വൈഫൈയെന്നുംല്ല അല്ലാതെ പ
കഴില്ലപ്പോ
അ ആഅങ്ങനെയാണ് ഞാൻ മുന്നൂറ്റമ്പതിന്റെ ത്ചെയ്യ് താ
ആഹ് ഫുൾ ഡെ റീൽസ്‌ ല്‌ വേഗം സ്റ്റോ റിം റീസും വേഗം തീരും മറ്റേ
ഞാൻ ഇൻസ്റ്റേല് കേറൂല്ല ഞാൻ യൂട്യൂബിലേ കേറുള്ളു ഇല്ലല്ല ഇൻസ്റ്റേലും കേറൂല്ല ഫേസ്ബുക്കിലും കേറൂല്ല രണ്ടിലും കേറത്തില്ല
ആഹ് ശരിയാ അപ്പം പിന്നെ ഒന്ന് സ്‌ലോ മോഷനാവും അതിലൊക്കെ കേറാ യാ ഡാറ്റ വേകം കഴിയും
അയ്യോ അല്ല അത് കണ്ടാലും വി ഷയാ പിള്ളേരും അതിന് അഡിക്റ്റ് ആകും അതോണ്ട് ഞാഅതിലോട്ട് പോവില്ല ഉം ഒന്നാമതീ ഇൻ റ്റേ ഫേസ്ബുക്കും നല്ലതല്ല
അതെ അതെ ശരിയാണ്
യൂട്യൂബ് കുറച്ചും കൂടെ ബെറ്ററാണ് അതൊണ്ട് വിഷയല്ല
ആഹ് ആഹ് ആഹ് എന്നാ ശരിന്നാ ഹസ്ബൻഡ് ഭർത്താവിന് എന്താ നാട്ടില് ജോലി നാട്ടില അത് പുറത്താ
അല്ല നാട്ടിൽ തന്നെയ നമ്മുക്ക് റബ്ബർ ടാപ്പിങ് ആണ് കേട്ടാ
അത് അതതെ ശരിയാ
പക്ഷേ ഇപ്പ ഇന്റെ മഴയാണ് എനിക്ക് പക്ഷേട്ടാ എനിക്ക് വെട്ടാനൊന്നും അറിഞ്ഞൂടാ ഇവിടെ ഹസ്ബൻഡാണ്ണ് വെട്ടുന്നത് പിന്നെ നമ്മള് ഹെൽപ് ചെയ്യോന്ന് വെച്ചാൽ പാലെടുക്കാനും ഷീറ്റ് അടിക്കണം അങ്ങനെ കൂടുതലും
അതല്ലേ കൂടെ പോവൂല്ലേ
ആ പാൽ ഉറ ഉറച്ച് വെക്കുന്നേൊക്കെ മിക്കവാറും ഞാനായിരിക്കും
ഓയ്
പാൽ ഉറച്ച് വെക്കോണോല്ലോ
അതെല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലട്ടാ അന്ന് കേട്ടിട്ടണ്ടള്ളോ
ആ എനിക്ക് അത് അത് തന്നെ അതൊക്കെ നമ്മള് പഠിക്കുമ്പോഴേ നമുക്ക് അറിയൂ അല്ലാതെ നമ്മുക്കും ഇതിന്റെ എ ബി സി ഡി അറിഞ്ഞൂടാ
ആഹ് ആഹ് ശെരിയെന്നാ അങ്ങനെ കാര്യങ്ങളൊക്കെ അല്ലേ
ആഹ്
ആഹ് അപ്പൊ നാളെ ക്ലാസ്സ ഇല്ല മക്കൾക്ക് നാളെ ഉണ്ടാവുംല്ല നാളെ എന്താ ലീവ്
സെൻസസ് എടുക്കാൻ ടീച്ചേഴ്സ് എല്ലാം സെൻസസ് എടുക്കാൻ പോകും
ഓക്കെ ഓക്കെ ഈ ഭാഗത്തു ഒക്കെ ലീവില്ല പെട്ടെന്ന് എന്താ ലീവ് എന്ന് പറഞ്ഞപ്പ എന്തുവാന്ന് വിചാരിച്
ഒരാൾക്ക് മാത്രമല്ലേ ഉള്ളൂ മറ്റേൾക്ക് പിന്നെ അവളവിടെ നിന്നെ ചോറ് കഴിക്കുന്നു അതുകൊണ്ട് അവള
ആഹ് ആഹ് പിന്നെ ഒന്നും കൊണ്ടപോണ്ടല്ല എപ്പോഴ രാവിലെ പോവ്വാ വണ്ടീയിലാ അതോ കൊണ്ടയിക്കൊടുക്കുക ചെയ്യാ
അല്ല വണ്ടിയിലാ പോണത് ഒരു ഒമ്പത് മണിയാകുമ്പോ വരും നേരത്തെേ വരും ചില സമയത്ത് ഇവര് ഇവര്വ ഇവരൊക്കെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമില്ല കൃത്യനിഷ്ഠയില്ല അതാണ് ഏറ്റവും വലിയ തൊല്ല ചിലപ്പോ നേരത്തെ കെട്ടിയെടുത്തോണ്ട് വരും അപ്പോഴത്തേക്കും നമുക്കുണ്ടെങ്കിൽ അതെ ഞാൻ ചില ദിവസങ്ങളിലും പിന്നെ ഒരുക്കാൻ നിൽക്കുമ്പോ നിർത്തുമ്പോഴായിനിക്ക് പിന്നെ ഞാൻ വിചാരിക്കും അവരെ എന്തായാലും ഇങ്ങനെയല്ലേരുന്നമയം കിട്ടി അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യട്ടന്ന് വിചാരിക്ക ഞാൻ
ആഹ്
അതുകൊണ്ട് ഞാനും ഒരുക്കിയിട്ടൊക്കെ ഇടത്തു
ആഹ് ശരി അങ്ങനെ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അനിയത്തി ആ്ര ബെർത്ത്‌ ആങ്ങളരകൊണ്ട
ബ്രദറു അതൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളും ഉണ്ടായിരുന്നു
ആഹ്
പിന്നെ അവർക്കൊക്കെ ഗവണ്മെന്റ് ജോലിക്കൊക്കെ പോന്നോണ്ട്
ഉണ്ടല്ലേ ശരിയാ എല്ലാരും ബിസിയന്നപ്പോലെ
ഉം നേരെറ്റൊരുബാന്ധോയില്ല മും
അത് ശെരി അടുപ്പൊന്നുല്ല ആഹ് ശരിയായ അത് റ്റണോ അതാ അവരുടെ വൈഫിനെ
ആ അവളെ കെട്ടിയതിനുശേഷവാണ്
ആഹ് അടുപ്പല്ലാണ്ടായിണ്ടാവലേ അമ്മയ അച്ഛനൊന്നുംല്ല
എന്റെ അമ്മയുണ്ട് അച്ഛനില്ല ഹസ്ബൻഡിന് അമ്മ അക്കര ആണ് നടന്ന പോണ്ട ദൂരേ ഉള്ളൂ കുറച്ച് ദിവസം നമ്മളെ വീട്ടി ഉണ്ടായിരുന്ന്
ആഹ് അപ്പൊ അവിടെ നിക്കുള്ളോ ഇടക്കില്ലേ
ഉം അവിടെ നിർത്തു ഇപ്പ അവിടെ നിർത്തൂല ആ സഹോ അപ്പൊ അമ്മ അമ്മാമ്മേടെ വീട്ടി നിൽക്കയാണ്
ആഹ് അതേല്ലേ
ഉം ഇനിയിപ്പങ്ങട് അമ്മാമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട് കുഞ്ഞമ്മയും അമ്മയും കൂടെയാണ് അമ്മാമ്മേനെ നോക്കുന്നത് അവരൊക്കെ ക്കാണെ ഒട്ടും വയ്യ കെടപ്പാണ് നല്ല പ്രാ യോണ്ട് തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി ആറോ ഒക്കെയായി
അയ്യോ
അപ്പൊ നല്ല പ്രായം ഉള്ളത് കൊണ്ട് ഇന്ന് ഒരാളെ കൊണ്ട് മാത്രം പറ്റൂല
പറ്റത്തില്ല അതെ അതെ ശരിയാണ്
എന്ന് വെച്ച കെടപ്പില് ആൾക്കാര് പിന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ അതെ ശരിയാണ് ആഹ്
പിന്നെ കുളിപ്പിക്കാൻ തന്നെ രണ്ടുപേര് വേണം
അതെ അതെ ശരിയ എന്നാ പ്രയായതല്ലലെ ഹ ഹ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നാലും വെഷമൊന്നും വരുത്താതിരിക്കട്ടെ ഉം അപ്പൊ അമ്മടെ കാര്യം അമ്മക്കും വിഷമന്തന്നാവൂലേ അങ്ങനെ ആയെ കാരണം നിങ്ങൾക്ക് വന്ന് നിൽക്കാനും പറ്റത്തില്ല പിന്നെ നീ അമ്മയെ ഇവിടെ കൊട്ന്ന് നിർത്താലേ
ഇവിടെ തന്നെ കൊറച്ച് എവടാണെങ്കിലും ഒരു സ്ഥലത്ത് നി ക്കത്തില്ല അതെ ഈ പ്രായമായി കഴിഞ്ഞ ഇവരൊന്നും പറഞ്ഞാ കേക്കൂലല്ലോ പൊതുവിൽ അങ്ങനെയാണ് എൽ
ശരിയാണ് അവരെ കാരക്ടറിന് അവർക്കൊരു ഭാ
എന്ന് വെച്ചാല് പ്രായം കൂടുമ്പഴത്തേക്ക് പിന്നെ ജനിക്കുമ്പോ ഉള്ള കൊച്ച് അവര് പിന്നെ
അതെ അതെ ഷറക്ടണ് ഇവിടെ എനിക്കും ഇണ്ട് ഇവിടെ ഉമ്മ ഒരു പത്തമ്പത്തഞ്ചു വയസ്സായ ഉമ്മയുണ്ട്
ആഹ്
ഭർത്താവിന്റെ ഉമ്മണ്ട് എന്റെ കൂടെ
ആഹ്
ആഹ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എവിടെ അങ്ങനെ പോണോന്നും ഇഷ്ടല്ല വീട് വിട്ടിട്ട് ഉമ്മാക്കും റൂമ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവ്ണ്ട് ഉം
അത് പൊതുവേ എല്ലാ അമ്മാവി അമ്മമാരും എല്ലാരും കണക്ക്‌ തന്നെയാണ്
ആഹ് അതെയതെ ആഹ് ശരിയാ പിന്നെന്താന്ന് മക്കളൊക്കെ ഒറങ്ങിയോ?
ഉം ഇന്ന് ഈവില നാളെ പഠിക്കാൻ പോവാത്തോണ്ട് ഇന്ന് നേരത്തെ കിടന്നങ്ങ് ഒറങ്ങി
ശരിയാ അതെയതെ അതെ ശരിയാ അപ്പൊ ന്ന ശെരിട്ടാ സമയായി
പത്ത് മിനിട്ടായോ
ആഹ് ആയി
ഏഹ് എന്റെത് ആയിട്ട്ല്ല നോക്കട്ടെ ആഹ് പത്തായി കൊറച്ചും കൂടെ നിന്നാല്